അല്ലൊ
ഹലോ ഏഹ് കേക്ക്ണില്ലേ ഇപ്പൺ ഇക്ക് കേക്ക്ണ്ടൈ
ഏഹ് ഞങ്ങള് ഇപ്പോ പുതിയ വീട് വെച്ചപ്പ്ളേ അവടെ ഇപ്പൊ ഈ വേനൽക്ക് ഇതേമാരിക്ക് കണറുത്തീനേയ്
ആഹ് ആഹ്
ആഹ് ഇതേമാരിക്ക് ഞങ്ങള് ദീ ഇങ്ങള് പർണമാരിക്കാണ് ഞങ്ങളെ അതിര് തോടാണ്
ഉം ആഹ്
ഓഹാൻ തോടിന്റെ വക്കത്താണ് ഇന്ന്ട്ട് ഇപ്പൊ ആറ് റിങ്ങില് കു ത്തി ആറ് റിംഗ് ആറ് കോയി ആയപ്പക്ക് വള്ളം കണ്ടു
ഫേ
ഏയു കോലായപ്പക്ക് പാറിം കണ്ടു പിന്നെ പൊട്ടിച്ചണംന്നെര്തി നിന്നപ്പക്ക് പിന്നെ മയിം പെയ്തു ഇതേമാരിക്ക് അവടെ അങ്ങൻത്തെക്കെ സ്ഥൽത്താവുമ്പൊ അമ്മക്ക് വേനൽക്ക് പേടിക്കണ്ട ഇന്റെ വീട് അങ്ങനേണ് എയ് എന്താ തോട് ആ ബക്ക വക്കത്താണ് ഇതേവെറ്ക്ക് ഈ പർണ മാരിക്കെന്നെ അപ്പ അങ്ങനെ ആവുമ്പാെ ഞമ്മക്ക്
ഏഹ് ഉം ഉം ഉം ഞമ്മക്കും ശെരിക്ക് അതിര് വെര്നത് തോടെന്നേണ് തോടിന്റെ വക്കത്തെന്നേണ് പിന്നെ ഞമ്മള് എന്ത് കാട്ടീക്ക്ണ് ഉം ഞമ്മള് വ് വീട് വെ ച്ച്ക്ക്ണത് കൊറച്ച് മേലക്കാ പിന്നെ തോട് പർണത് ചെറിയോരു തോടെര്ന്നു അത്പ്പാെ അത് ഇപ്പപ്പേ ഈ നാട്ട്ക്കൂടെക്കെ തൊഴിലാെറപ്പ് പദ്ധതി ഒക്കെ ഇണ്ടല്ലോ അപ്പ അങ്ങനെ അവര് ഇങ്ങനെ പണിട്ക്കുമ്പാെ ഓലൊന്ന് ഏകദേശം അത്യാവശ്യം ഒരു ഉം ഇതിന്റെ കനാലിന്റെ ഒക്കെ മാതിരിയാ
ആ ആഹ് അതാണ് ഓല് ഓല് പണിയെടുത്താ അങ്ങനെ ഓല് ക്ക് ഇപ്പൊ പണിയെടുക്കാൻ സ്ഥലം വേണല്ലോ
പക്ഷെ ഓരെ പണിയ കാണുമ്പോ ചിറി വരുട്ടോ കൊറച്ച ഞങ്ങളവിടെ ഒക്കെ എല്ലാരും ഉം ഉം ചൊറ കഴിഞ്ഞ് ഞങ്ങളവിടെ ഒക്കെ എല്ലാരും പറയും തൊഴിലരിപ്പാണ്ന്ന്
ആഹ് തന്നെ അത വല ഇടുപ്പ്ന്നെയാണ് വലുതോറ
അള്ളാ
രാവിലെ നേർത്തെ വരും പിന്നെ അങ്ങനെ ഇരിക്കൂ രണ്ട് പണി എടുക്ക ഇരിക്ക അതന്നെ
പക്ഷെ ഓല് ഉണ്ടാവുമ്പോ എന്താ വെച്ചാല് നമ്മക്ക്ഞ്ഞി കുട്ടികൾ പോയി കഴിഞ്ഞാല് ഒരു ഒച്ചയും വിളി ഉണ്ടാവണ്ട ആളാണ്
ആഹ് ആൾക്കാരാണ് അതാണ് പിന്നെ വെള്ളം ചായന്ന് പറഞ്ഞ്ങ്ങാണ്ട് ഇങ്ങളെ തൊടൂകൂടി ഒക്കെ എടുക്കലുണ്ടോ
ഞങ്ങളെ തൊടുകൂടെന്നും എടുക്കലില്ല
ആഹ് ആ ആ തോട്ട് കൂടി എടുക്കും എടുക്കും ആ തോട്ട് കൂടി അവിടെ ഇര്ന്നിട്ട് ഓല് ഒരു ഏരിയേല് ഓൽക്ക് രണ്ട് ദിവസം
ആഹ് രണ്ടൊന്നും അല്ല ഇവിടെ രണ്ട് ഒന്നും അല്ല കൊറച്ച് ദിവസങ്ങൾ എടുക്കലുണ്ട്
എന്നാ ഇവിടെപ്പൊ കൊ ആദ്യം അങ്ങനെയ്നോ ഇപ്പൊ കൊറച്ച് പഞ്ചായത്തിലൊക്കെ തായപ്പോ കുറച്ച് ഇതായ്ക്ക്ണ് നോട്ടങ്ങളും ഫോട്ടോ എടുക്കലും ഒക്കെ തുടങ്ങീക്ക്ണോ
ഉം അതിന് ഓല്ക്ക് പറഞ്ഞാല് എന്താ വച്ചാല് തൊഴിലുറപ്പ് പദ്ധതിയില് ഓര്ക്ക് വിറക് ഉണ്ടാക്കണം അതേമാരി
ആഹ് അങ്ങനെ അട
സംഭവം നല്ല രസാണ് പിന്നെ അത്രയും ഒന്നിനും ഒരു ഇതും ഇല്ല മത്തെ ആൾക്കാരന്നല്ലേ ഇരിക്കണത് പക്ഷെ ഇത് നന്നാവും ആ ഒന്ന് നോക്കുമ്പോ ഒരു നല്ല പരിപാടി തന്നെ ആണേനും
അതാണ് പിന്നെ അങ്ങൻ ത്തോൽക്കെന്താ അറിയോ കൊറെ ടെൻഷനും ഒഴിവാക്ക
ആ കുറെ ടെൻഷന് ഒഴിവാക്കാം അതാണ് ഏറ്റവും വല്ല്യത് ചെലോല് ആ ടെൻഷന് ഒഴിവാക്കാനായിട്ട് വരുന്നവരുണ്ട് ഉം ഉം
കാരണം വീട്ടിലിങ്ങനെ ഇര്ന്ന്ങ്ങാണ്ട് ഇങ്ങനെ ടെൻഷ ഇതിനെ ഒക്കെ പറ്റും ഇങ്ങൻത്തെ ആൾക്കാര് കാവുമ്പൊ കുറേ സംസാരിച്ചിട്ടും മനസ്സ് തുറക്കുമ്പോ കൊറേ ടെൻഷൻ ഒഴിവാവും
ഉം അങ്ങനെ ഒക്കെ എന്നിട്ട് എന്താ നിങ്ങൾക്ക് എന്താ സ്പഷ്യല്
ഇന്നത്തെ സ്പെഷ്യല് എല്ലാം സ്പെഷ്യലാ ഇപ്പൊ ഉണക്കമീനിന്റെ കറിയുണ്ട് അത് പൊരിച്ചും ചെയ്ത് ഇപ്പം പയർ ഉപ്പേരിയുണ്ട് ചക്ക കൂട്ടാനും
ഉം പക്ഷെ ഉണക്കമീൻ ഉണ്ടെങ്കി ഒരു കൂട്ടാനായി
അതാണ് ഇവിടെ എല്ലാർക്കും അതാഷ്ടം അത് പൊരിക്കുമ്പോ കയിന്റെ മണാണ്
ഉം പിന്നെ തന്നെ ഇപ്പ ചക്കൂട്ടാൻന്റെ കാര്യം പറയയാണെങ്കിൽ ചക്ക കൂട്ടാൻ ഉണ്ടെങ്കിൽ പിന്നെ ഇച്ച് വേറൊന്നും വേണ്ടേനും ചക്ക കൂട്ടാനും കഞ്ഞി
ആഹ് അഹ് അതെ അതെ കഴിഞ്ഞില്ലേ ഇവിടെ ത്തെ മൂക്കല് തുടങ്ങ്ണ് കൊറേ പഴുക്ക്ന്ന്
ആഹ് എന്റെ ഇമ്മ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു ഇജ് എന്താ വരാത്തെ ചക്ക വരെ പഴുത്ത് പോണ് ഉണ്ട് പറഞ്ഞാണ്ട് അപ്പൊ ഞാനൊരു ചക്കപ്രേമിയണേ.
ആഹ അങ്ങനത്തെ പോലെ ചക്ക കാണുംമ്പോ എടങ്ങേറ്.
ആ് ഇവിടെ ചക്കൊക്കെ കയ്യുകയും ചെയ്തു്പ ഞമ്മക്കൊരു പൂതിക്ക് ഒരു ചക്ക കിട്ടാനും. അത് പിന്നെ ഞാനാണെങ്കലും ചക്ക കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിനോക്കും. ഇപ്പം ഇന്നാൾ ഒരു ദിവസം ചക്കകൊണ്ട് കേക്ക് ഇണ്ടാക്കി.
അതെങ്ങനെ.
ചക്കന്റെ കേക്ക് അടിപൊളി സാധനം.
ഏ അപ്പൊ അതെന്താ എങ്ങനെ ഇണ്ടാക്ക.
ചക്ക നമ്മൾ അരകാ പഴുത്ത ചക്ക ഇന്നട്ട് ചക്ക '' കരച്ച അല്ല വരിക്കച്ചക്കന്നാ ഞാൻ ചെയ്തത് പഴഞ്ച ചക്കയല്ല എനിക്ക് തോന്നണത് പക്ഷെ എനിക്ക്
വരക്ക് ചക്കനൊക്ക നല്ലത് കാരണം മറ്റേത് ഇങ്ങനെ വരിഞ്ഞുകൊണ്ട് കൊണ്ടരു'' ആ അത അങ്ങനെല്ലേക്കറോ എന്നിട് അത് വേവി വേവിച്ചേ.
അല്ല അന്റെ കുരു മാറ്റിയിട്ട് നമ്മള് എന്താ അരക്കുക.
ആ മിക്സിയില് അരക്ക.
മിക്സിയിൽ അരക്ക എന്നിട്ട് പിന്നെ പഞ്സാാരയും'' എന്താ ആ പഞ്സാര എന്താ മിക്സിയില ഇട്ട് അടിക്ക. പിന്നെ നമ്മളക്ക് വേണ്ട മറ്റുള്ള എന്താണ് ഞാാന് മണത്തിന് വേണ്ടിട്ട് ജീരക കൂട്ടും. ജീരകം ഏലക്കയി ഒരു ടേസ്റ്റിന് വേണ്ടിട്ട്. ചെറിയ ചിരകം എന്താണ് പിന്നെ കോഴിമുട്ടിയും. ഇതിന്റെ ഇത് അതേ പാകത്തിന് തന്നെ എടുക്ക അതൊക്കെ എടുത്തിട്ട് ആവശ്യത്തിനുള്ള മധുര . ചക്ക പൊതുവേ മധുരം ഉണ്ടാവുമല്ലോ.
ആഹ ആഹ
പിന്നെക്ക് ആ ചക്ക അരച്ചിട്ട് എടുത്ത അതേ കപ്പിൻ്റെ അളവിന് മൈദപ്പൊടി ഇടുക്ക. എന്നിട്ട് എല്ലാതോ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ എസൻസ് ഒഴിക. വച്ച കൊടുക്കാം പിന്നെ നമുക്ക് പതക്കാൻ വേണ്ടി ആ ആ് വാനിലടെ എന്തെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്ക. പിന്നെ നമ്മൾക്ക് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടീട്ട്'' ചെിലഓല് ബുക്ക് ബേക്കിംഗ് സോഡ കൂട്ടുനുണ്ട് പക്ഷെ ഞാൻ ഏത്. സാധനം ഉണ്ടാക്കുമ്പോള്ളോ ഏറ്റവും കൂടുതൽ ബേക്കിംഗ് സോഡക്ക് പകരം കോഴിമുട്ടയ കൂട്ടാ. അപ്പൊ കോഴിമുട്ട ഞാൻ ബേക്കിങ് സോഡയും ഹപ്പ സോഡയും ഒന്നും അങ്ങനെ കൂട്ടൂല. കോഴിമുട്ട കോഴിമുട്ടയെ കൂട്ട അപ്പൊ കോഴിമുട്ട കൂട്ടുമ്പോ തന്നെ അത്യാവശ്യം. നന്നായിട്ട് പതഞ് വരും.
ആഹ് ആഹ്
പിന്നെ എന്നിട്ട് അങ്ങനെ എല്ലാതും മിക്സ് ചെയ്തിട്ട്. ഞമ്മള് എന്തയാ സാധാരണ നമ്മള് കേക്ക് ഉണ്ടാക്കണ ഒരു ഡിഷക്ക്'' ഒഴിച്ച കൊടുക്കാതെ ഞാൻ ഓവനൊന്നുംല്ല എന്റടുത്തു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ ഒരു പഴയ ഒരു പാത്രം ചെമ്പട്ടി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു റിംഗ് ച്ച കൊടുത്തിട്ട് ഞമ്മള് ഇത് ഒഴിക്കണ പത്രം ചൂടാക്കൂലെ മറ്റേ ചെമ്പാട്ടി '' മ്മ എന്തായാലും ഓൾറെഡി ചൂടാക്കിട്ടാണ് ഈ റിഗ് വെച്ച കൊടുക്ക.
ഉം ഉം
എന്നിട്ട് ഇത് ഈ മാവ് ഒഴിക്കണ പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ ആക്കിയിട്ട്. എന്താണ് ആയിക് ഈ മാവക്ക് നമ്മള് അണ്ടി പരിപ്പ്'' ആ എന്ത എന്ത മുന്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾഇങ്ങനെ എന്തോ. ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മള് ഒയ്ക്ക ഒഴിച്ചിട്ട് നമ്മളൊരു നാല്പ്പത് മിനിറ്റൊക്കെ ആഹ് എന്താണ് അടച്ച് വെച്ചിട്ട് ഇതാക്കിയാല് നന്നായിട്ട് പൊന്തി വരും നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടും ചോച്ചും ഉം ഇല്ല ക്രീമും കാര്യങ്ങളും ഒന്നും തേക്കണില്ല ഉം ആ പ്ലം കേക്ക് പോലെ ആക്ക
ആഹ് ആഹ് ഏഹ് അത് യൂട്യൂബിന്നാണ്
യൂടൂബില് ഞാൻ പിന്നീട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്ന് നോക്ക്യോക്കി ചക്കടെ വിഭവങ്ങൾ എന്തൊക്കെയെന്നുള്ളത്
ആഹ് ആഹ്
അപ്പൊ ഞാൻ ഇത് ഇണ്ടാക്കിയന്റെ ശേഷം ഞാൻ നോക്കിയത് ഞാൻ എനിക്ക് യൂട്യൂബിന് വീഡിയോ ഇടാൻ വേണ്ടി ചെയ്തതാണ് ഇതിന് ഇങ്ങനെ അപ്പൊ എ ഞാന് ആ ചക്കടെ ഇതു ഞാനിട്ടിട്ടുണ്ട് ഉം അപ്പൊ ഞാന് അങ്ങനെ വേണ്ടീട്ട് നോക്കിയതാ പിന്നെ ഇത് ഞാൻ ഇണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടീന് ശേഷം പിന്നെ ചക്കേടെ വിഭവങ്ങൾ നോക്കിയപ്പോ അയില് കണ്ടു അയില് പിന്നെ ഇങ്ങോല് എന്താണ് ഇതിന് വേണ്ടിട്ട് പതക്കാൻ വേണ്ടീട്ട് ബേക്കിംഗ് സോഡയും പിന്നെ കൊറച്ച് നാരങ്ങ നീര് ഒരു സ്പൂൺ നാരങ്ങ നീരൊക്കെ
ഉം ഉം ഉം
അപ്പൊ ചക്കയേണ്ടും ഒരുപാട് വി നമ്മുക്കറിയാത്ത കാര്യങ്ങളുണ്ട് ഞാ ഏലട ആ അത് ഞാൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ അങ്ങനെ
അത് പച്ചക്ക് വേ എന്താ മിക്സിൽ അടിക്കല് അതാ വേവിച്ചങ്ങണ്ട് അടിക്കല് ചെയ്യല് ഇങ്ങല്
എന്ത്
എന്താ എലേട് ഇണ്ടാക്കുമ്പോ ചക്ക
ഞാന് പഴുത്തത് കൊണ്ടാ ഇണ്ടാക്കല് പഴുത്ത ചക്കേ വേവി ഞാൻ വേവിച്ചല്ലില്ല ഞാനത് ഇതേമാതിരി പൊടി കൂട്ടി ആഹ് മിക്സിൽ അടിക്ക വെറുതെ അടിച്ചിട്ട് പിന്നെ അതിക്ക് പൊടിയും കൂട്ടീയിട്ട് ജീരകോം പച്ചപ്പൊടി വള്ളം കൂട്ടാതെ ഇതില് നമ്മ കേക്ക് പറഞ്ഞേലും വെള്ളം കൂട്ടാൻ പാടില്ല ട്ടോ തീരെ വെള്ളം തൊടിയിക്കാൻ പാടില്ല എന്താണ് ഞാന് ഈ ഇലടക്കും ഇതന്നെ കേട്ടല് അടിക്കും എന്നിട്ട് അരിപ്പൊടി കൂട്ടും അരിപ്പൊടി ഇതേമാതിരി എന്താ കൊറച്ച് ജീരകവും തേങ്ങിം പിന്നെ ശർക്കര ഉരുക്കിയ വെള്ളം ഇണ്ടാവൂലേ
ഏഹ് ഏഹ്
ആ അതും പാടെ കൂട്ടീട്ട് മാവ് ഇതി ഇതാക്കാ എന്താ പരത്താൻ പറ്റണ രീതിയിലൊന്ന് ഇണ്ടാക്കും അങ്ങനെയാ ഞാൻ ചെയ്യല് അതാവി കിടന്ന് ച്ചണതല്ലേ അപ്പ ഞമ്മളാദ്യം
അപ്പ കൊറേ സമയം എടുക്കണ്ടേ അയില് അങ്ങനെ ആവീല് വേവിക്കുമ്പോ ച്ച്രാ പൊടി വേവാന് ഉം ഉം
വേവാന് നമ്മള് ആ എന്താ ദ് എ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വെള്ളം നല്ലോണം തളച്ച നമ്മള്ത് വെക്ക ഇപ്പൊ പൂവടക്കൊക്കെ കാട്ടുമ്പോ നമ്മള് മാവ് കൊഴച്ചിട്ട്താട്ടും പക്ഷെ ഞാന് ഇതിന് ഇങ്ങനെയ കാട്ടല്
ആ ചക്കി
ചക്കേക്ക് പൊടിട്ടിട്ട് താക്ക നല്ലോണം മിക്സ് നമ്മളിപ്പോ കേക്ക്ണ്ടാക്കുമ്പളും പൊടി വേവിക്ക അല്ലേലൊ ചെയ്യ്ണത് മെയ്ത പൊടി തിലിട്ടെളക്കല്ലേ ചെയ്യണത് അപ്പൊതാവിക ണ്ടാവുമ്പോ ന് നേരത്തിന് വെന്ത് കിട്ടും
ഉം അപ്പൊ നമ്മള് ങ്ങനെ പച്ചക്ക് എ പൊടി എടുക്കുമ്പൊ കൊറെ പൊടി വേണ്ടയ്ക്ക്
അത് ഞമ്മക്ക് ത തില് മി ഞമ്മളപ്പൊരു കേക്കിന് വേണ്ടിട്ട് പ്പ ഞമ്മളെത്ര പൊടി എടു ക്ക ഞമ്മളാ ആ ചക്കട അളവിന്റെതേ തന്നെല്ലെട്ക്ക
അം ആഹ് ഞാനൊരു ഞാനിതേ മാരിക്കൊരോസം അങ്ങനെ ങ്ങനെ അങ്ങന ണ്ടാക്കി പിന്നെ ഇതേമാര്ക്ക് മ് മിക്സി വേവിച്ചങ്ങാണ്ട് ചക്ക വേവിച്ചങ്ങാണ്ട് മിക്സീല ടിച്ച്ങ്ങാണ്ട് പിന്ന വേ തീക്ക് എന്താ കി അടുപ്പത്ത് തന്നെ വെച്ച്ങ്ങാണ്ട് ചക്കര വെള്ളം പാർന്ന്ങ്ങാ പന്താ പൊടി അയ്ക്ക്ട്ടു നമ്മള് പ പ ത്തിരിക്ക് വാട്ടണമാരി അപ്പൊ കൊർച്ച് പൊടി മതി വേഗം വെന്ത് കിട്ടുന്നുണ്ട് ആയി കിട്ടും എന്നാ പിന്നെ ചക്കന്റെ നല്ല മണം
ഉംഉം പക്ഷെ ഇതെന്താച്ചാല് ഞാന് ന്താ പൊടി വേവിക്കാത്തിന്റെ കാരണം ച് ചാല് നമ്മള് പൊടി വേവിച്ചിട്ടാകുമ്പൊരു ക കട്ടപൊടിച്ച്ണ പോലെയക്കാരം അപ്പൊ ഞമ്മക്കത് എളക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാകരം
എളക്കി അയിനെ കൂട്ടി യോജിപ്പിച്ചാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കരം നേരെ മറിച്ച് ഞമ്മള് ഏഹ് എന്താണ് ചക്കനെ എന്താണ് വല്ല ഫില്ലിങ്ങോ ആക്കിട്ടങ്ങനെ ചെയ്യാണെങ്കി നമ്മള് പൊടി വാട്ടീട്ടെടുക്കും
ആഹ് ആഹ്
ഏഹ് പൂവടയും എ ന്തൊക്കെണ്ട എലടാ പ്പം സാദാ എലട തേങ്ങയും വെല്ലൊക്ക ട്ട്ട്ട്ണ്ടാക്ക്‌ണ എലട പോലെക്കെ ണ്ടാക്കാണെങ്കില് നമ്മള് മാവ് ണ്ടാക്കിട്ട് അങ്ങനെ മാവ് കൊഴക്കണ്ട്യരും ന്നേ വേവിച്ചേണ്ടി വരും അ അങ്ങനെ ആകുമ്പോ ഇത ഇതങ്ങനെയല്ലല്ലോ ത് ചക്ക ങ്ങനെ താക്കിട്ട് ചക്കയും പൊടിയൊക്കെ പാടെ ഒരുമിച്ച് യോജിപ്പിച്ചിട്ട്